ആഹ് ഇപ്പൊ കേക്ക്ണ്ട് കേക്ക് ണ്ട്.
ആണോ എന്താ പതിവില്ലാണ്ടൊരു വിളി.
വെറ്തെ വിൾച്ചെ ഞാൻ കൊറെ ദിവസായിലെ വിളിച്ചിട്ട് അതാ വിളിച്ചത്.
ഏഹ് പെട്ടെന്ന് ഓർമ വന്നതാ.
എഹ് ആഹ് അല്ല ഞാനിങ്ങനെ ഇര്ന്നപ്പം
ആഹ് ചായുട്ച്ചാ ആ ചോറ് ന്നാനായില്ലേ?
ആഹ് ചോറ് തിന്ന്.
ഏഹ് എന്താടി?
വീട്ട്ലാ?
ഏഹ് വീട്ട്ലാ. വീട്ടിലാണ് ആഹ് വീട്ട്ലാണ് വീട്ട്ലാണ്.
ആഹ് ആഹ് ഓക്കെ കൊഴപ്പല്ല ഞാൻ ഹോസ്റ്റൽല്.
ഹോസ്റ്റൽല്ലാ. അവടെങ്ങനെക്കെണ്ട്?
ടെന്ത് കൊഴപ്പം കൊഴപ്പൊന്നുല്ല ഓക്കെ ഓക്കെ.
ആ പറയണനെന്തൊര് കൊഴപ്പണ്ടല്ലോ.
ഞങ്ങള് ഉം
പീ ജിക്ക് മാറിക്കൂടെ
കാ ഇതിപ്പം അമ്മ ഇവിടുന്ന് ചേർന്ന് ഇടണ്ടേ പോവാൻ പറ്റുള്ളു അതുപോലെ നിന്നപ്പഴ്ത്തേക്കും ചേ ചേർന്ന് അതേപോലെ ആവും
ഏഹ്
രണ്ടു ദിവസത്തേക്ക് കൊഴപ്പൊന്നുണ്ടാ
രണ്ടീ
അല്ലാ പിന്നേം അതേപോലെ തന്നെ
അപ്പൊ പിന്നെ എന്താ ചെയ്യാ ഫുഡ് കഴിക്കാനൊക്കെ എന്താ ചെയ്യാ?
ഫുഡ് കഴിക്കാൻ ഞങ്ങള് നല്ല ഫുഡാണെങ്കി കഴിക്കും ഇല്ലെങ്കി ആഹ് ഓഡറ് ചെയ്യാ അല്ലെങ്കി പട്ട്ണി കെടക്കും
പട്ടിണി കെടക്കുമ്പോ നല്ല വെശക്കില്ലേ?
വെശക്കും എന്തെയ്യാ നമ്മളിവിടെ വർഷത്തിൽ നമ് മാസം ഫീസടയ്ക്കുന്ന്ണ്ട് അല്ലാണ്ട് പിന്നെ എക്സ്ട്രാ എത്രയാന്ന് പറഞ്ഞാ ചെലവാക്കാ പിന്നെ ഫുഡിനിവടെ നല്ല റെയ്റ്റാണ്. രണ്ട് പൊറോട്ടക്കൊക്കെ അമ്പത് രൂപാ
അമ്പത് രൂപേ അമ്പത് രൂപക്കുള്ള പൊറോട്ടക്കെ ഇണ്ടോ
ആഹ് വല്ല്യ പൊറോട്ടയല്ലാ ചെറിയ പൊറാട്ട പക്ഷെ കട്ടിയിണ്ടാവും നമ്മളെ എന്താ പറയാ അത് പരത്തില്ലാ അങ്ങനെ അടിച്ച് പരത്തത്തില്ലാ
അപ്പൊ നമ്മള് അവടെ പ പരത്തിയേന്റെ ശേഷം പിന്നെയാ നമ്മള് ലാസ്റ്റ് ചുട്ടേൻ്റേഷം അടി പക്ഷെ അവരടിക്കെണ്ടാവൂലാല്ലേ എഡീ കേൾക്ക്ണില്ലേ
ആഹ് അവരടിക്കൂലാ ഏഹ് ഇവടെ മഴയ്ണ്ട് ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട് കേക്ക്ണ്ട് കേക്ക്ണ്ട്
ആഹ് ഞാൻ പറയണത് നിനക്ക് ലെയിറ്റായിട്ടാ തോന്നണു കേക്കണെ
ആഹ് ആഹ് ഇവടെ മഴയിണ്ടെടീ അതുകൊണ്ടാ
മഴയിണ്ടാ ഇതിനിവിടെ നാട്ടില് നല്ല മഴെയാ
ഉം ആഹ് ന നല്ല മഴയൊന്നുല്ലാ ചെറ്തായിട്ട്
ആഹ് ഞാനിപ്പം ലീവിന് വന്നതാ
അതെയോ ഇനിയെപ്പം തിരിച്ചു വെരും?
കൊർച്ചീസം കഴിഞ്ഞ് കഴിഞ്ഞാലേ തിരിച്ച് പോവും
ഉം ഉം ഉം ഓക്കെ ഓക്കെ ഓക്കെ
ആഹ്
ഉം പിന്നെന്താ പിന്നൊന്നുല്ലാ
ഇന്നിപ്പം രാത്രി എന്താ ഫുഡ്?
രാത്രി ഇന്നലെ പരിപ്പ് കറി
ഏഹ്
ഹലോ ആഹ് പരിപ്പ് കറിയും ചോറും
ആഹ് അപ്പൊ കഴിക്കോങ്ങള് പരിപ് കറിം ചോറും
പരിപ് കറിയും ചോറും കഴിക്കോയ്ച്ച ആഹ് കഴിക്കല്ലാതെ വേറെ വഴിയില്ല
ഞങ്ങളെ ഹോസ്റ്റൽ ഫുഡ് കൊഴപ്പൊന്നുല്ലട്ടോ നല്ല ഫുഡാ
ഏഹ്
അവിടെള്ളേല് വെച്ട്ടെയ് ഏറ്റവും നല്ല ഫുഡർഞാ ബ്രോസ്റ്റ് നോൺ വെജ് ഇണ്ട് മ്മ് നോൺ വെജ് ഇണ്ട്
ഓ ഓ ഇവടെ നോൺ വെജൊന്നും ഇല്ല ഇവടെ മൊത്തം വെജാണ് ഇവടെന്ന് സധായിരി ആഹ് അതൊക്കെയ സാമ്പാർ സാധ ലെമൺ റൈസ് ആ അതുപോലെ തന്നെ അതൊക്കെ തന്നെ തെര്ണൊള്ളു അല്ലാണ്ട് വേറെ
ചിക്കനും ഏഹ മുട്ട ബീഫ് മീന് അതൊക്കെ ണ്ട് വടെ ആഴ്ചേല് ഒരു ദിവസം അവര് ഏഹ മുട്ട തരും അല്ല ഒരീസല്ലട്ടൊ സോറി രണ്ടീസം മുട്ട തെരും അത് പുഴുങ്യെ മുട്ട അല്ലെങ്കി പൊരിച്ച മുട്ട
ഉം
പിന്നെ ചിക്കന് ഹ് ഫ്രൈ ചിക്കൻ ഫ്രൈ തെരും ചിക്കൻപുലാവ് പോലത്തെരു റൈസ് ഉണ്ട് നല്ലൊരു നല്ല ഫ്ലേവറ ആ റൈസിന് നല്ല ഗീ ഒക്കെള്ള ആ റൈസിൽ അവര് മുട്ട ങ്ങനെ ഇതാക്കിട്ട് തെരും സ്ക്രാമ്പീത്ട്ട്
ഓഹ ഓഹ ഓഹ
പിന്നെ ചിക്കൻ ചിക്കൻ പൊരിച്ചതും ചിക്കൻ അങ്ങനെ നല്ല മസ്റ്റായിട്ടുള്ള ഒക്കെ ണ്ട് ട്ടാ റൈസ് ഒക്കെ കേരളത്തെ റൈസ് തന്നെ
ആഹ ഇവടെ മറ്റെ പ്പൊന്നരി
ആ പൊന്നരി പക്ഷെ ഇവിടത്തെ റൈസ് നമ്മള കുർവരില്ലേ അതാ
ആഹ ആഹ്
പിന്നെ ഇവിടെ തമിഴന്മാർക്ക് വേ ഈ പറഞ്ഞ പൊഞ്ഞരിയാണ്
ഇവടെ പൊന്ന അരിഇവിടെ ഞങ് ക്ക് പൊന്നയ്രി കയ്ക്ക്ണത് ഇഷ് ഷ്ടല്ല പൊന്നെ യ്രി കയ്ച്ച എന്താ പ്രശ്നംന്ന് വെച്ചയ്ഞാല് ഉച്ചക്ക് നമ്മള് കഴിക്കില്ലേ ഉച്ചക്ക് ഞങ്ങക്ക് പന്ത്രണ്ടര ആവുമ്പത്തേക്കും ബ്രേക്ക് പന്ത്രണ്ടരക്ക് വന്ന് ഫുഡ്‌ കയ്ച്ചു കഴിഞഞ്ഞാല് ആ സ്റ്റെപ്പ് ഞങ്ങക്ക് അഞ്ചാമത്തെ ഫ്ലോറിലാണ് ട്ടാ ക്ലാസ് ആറ് അഞ്ചാ അഞ്ചാമത്തെ ഫ്ലോറില അപ്പ ആ സ്റ്റെപ് പ്പായ സ്റ്റെപ്പ് മൊത്തം കേറി മേലെത്ത്മ്പോത്തേക്ക ആ കഴിച്ചത് മൊത്തം ഡൈജസ്റ്റ് ആയി
അപ്പൊ കൊറേ ണ്ടാവും നല്ല മെനക്കട് ണ്ടാവല്ലോ പടി ക്ലാസ് ട്ക്കണ്ടോ അവിടെ
ക്ലാസ് അയ്യേ ക്ലാസ് ഒന്നുംട്ക്ക്ണില്ല ക്ലാസ് ട്ക്കല് കൊറവാ
ഏഹ് പിന്നെ വെറുതെ പോയിര്ക്കാ ഏ ഹ വെറുതെ പറഞ്ഞാ
പോയിരിക്ക ഹലോ
കാര്യായിട്ട് ശെരിക്കും
ആഹ് കാര്യം ശെരിക്കും വെറുതെ പോയിരിക്കും ഞങ്ങക്ക്ന്ന് ക്ലാസ്സ്‌ എടുത്തിട്ടേ ഇല്ല
കഴിക്കാൻ പോലും പറ്റില്ല എനിക്കൊക്കെ രണ്ട് ഹവർ ഒരു ക്ലാസ്സ്‌ അത് കഴിഞ് ബ്രേക്ക് പോലുല്ലാണ്ട് അട്ത്ത ഹവർ ക്ലാസ് ന്നിട്ട് എനിക്കെടക്ക് തലവേദന നൊക്കെ ട്ക്കുമ്പോ ഞാൻ കാന്റീൽ പോയിരിക്കും ഇവിടെ ഒരു കാൻറീൻണ്ട് ഇവിടെ ഒരുവി ഒരു പാടണ്ട്ട്ടൊ പാടം ന്ന് പർഞ്ഞ ഒരു ഗാർഡന് ആ ഗാർഡനില് കാന്റീൻണ്ട്
ഉം
ആ ക്യാന്റീനിൽ പോയിരിക്കും
ഇവടെ മര്യാദക്കൊരു ക്യാന്റീൻ പോലും ഇല്ല
കണ്ടിന്യൂസ് ആയിട്ട് നാലഞ്ച് മണിക്കൂറ് ഡോക്ടേഴ്സിന്റെ ക്ലാസ് ള്ള സമയത്ത് നല്ല തലവേനട്ക്കും അപ്പൊ കാന്റീനിൽ പോയി ചായയും പിന്നെ നമ്മടെ കേരള സ്നാക്സ് ണ്ടാവും പോക്കറ്റ് ഷവർമണ്ട് പിന്നെ ഉഞ്ഞക്കായ ണ്ടാവും പരിപ്പുവട പഴമ്പൊരി ബോണ്ട ഓ പിന്നെ തമിഴന്മാര്ക് തമിഴമാര്തൊക്കെ ഇഷ്ടട്ടോ തമിഴമാര് കടി കട്ട്ലേറ്റ് സമൂസ മുട്ട പപ്പ്സ് പിസ ചിക്കൻ ടച്ച് സാൻവിച്ച് പിന്നെ കിളികൂട് കാടമുട്ട ഏഹ്.. കാടമുട്ട ങ്ങനെ റോസ്റ്റിയ് തത്. പിന്നെ ഉന്നക്കായി പഴന്നറച്ചത് എല്ല ണ്ടാവു.
ഇവടെ അതൊന്നും ഇല്ല ഇവിടെ ഇവിടെ മറ്റേ ജ്യൂസും സാധനങ്ങളൊക്കെ കൊണ്ടുന്ന് പപ് സ് മാത്രം വടെ കിട്ടും വേറൊന്നും ഇവടെ കിട്ട്ണില്ല പിന്നെ ഇവടെ മറ്റേതെക്കെ ണ്ടാക്കിണ്ട്
പപ്സ്
നൂഡിൽസ് ചിക്കൻ റൈറ്റ് അതൊക്കെ ണ്ടാക്ക്ണ്ട് വെല്ല്യ പ്രശ്നായപ്പോഴ്ത്തേക്ക് രണ്ട് മൂന്ന് ദിസം തോടങ്ങിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസേ പോയുള്ളൂ. അപ്പത്തേക്കാണ് ഗ്യാസിന്റെ പ്രശ്നം വന്നത് പിന്നെ അതങ്ങനെ സ്റ്റോപ്പ് യ്ത്. ഉം ഇപ്പ ഇപ്പ അതും ഇല്ല പാകൊള്ളത് കൊറ പപ്സ് മാത്ര എഗ്ഗും ണ്ടാവും ചിക്കൻ പപ്സ് അല്ല എഗും ണ്ടാവു ഏഹ് മറ്റേ വെജും ണ്ടാകും.
അവടെ അങ്ങനാണോ ഞങ്ങളവടെ എങ്ങനന്ന് വെച്ചു കഴിഞ്ഞാലേ ല വെജും ചിക്കൻ പപ്സും ഇല്ല വേറെ പപ്സാ പനീർ പപ്സ് ചിക്കൻ ടിക്ക പപ്സ്
ആഹ്
ഏഹ് എന്താ ഇത്. ത് മൊട്ട മറ്റേ കോഴിമൊട്ട മറ്റേ ഫുള്ള്ള്ള മൊട്ടല്ല. മുട്ട നന്നായി സ്ക്രാബിൾ യ്തിട്ട് വൈറ്റ് സോസ് മിക്സ് യ്ത്ട്ട്ള്ള ഒരു വൈറ്റ് സോസ് മുട്ട വെച്ചിട്ടുള്ളൊരു പപ്സ് ണ്ട് പിന്നെ പിന്നെ ബീഫിന്റെ പപ്സ് ണ്ട്. അതൊക്കെ ഇവടെ പപ്സ് പക്ഷെ നമ്മടെ നാട്ട് നാട്ടിലത്തെ പപ്സ് പോലല്ലട്ടാ വെല്ല്യ പപ്സ ഒരെണ്ണം കയ്ചാ ഒരാൾക്ക് അത് മതി ആവും ആ ഒരു പപ്സ്. പിന്നെ സാൻവിച്ചറാണ് പ്പോ ഇഷ്ടംപോലെ സാൻവിച്ച് ണ്ട്.
പിന്നെ
ചെയ്യറ്ണ്ട്.
അവടെ എന്ധോര് സൗണ്ടേക്ണ്
അത് വടെ പിള്ളേര് സംസാര്ചോ ണ്ടിരിക്കാണ് പിള്ളേര് സംസാരിചോ ണ്ടിരിക്കാണ് അതുകൊണ്ടാണ്.
നിങ്ങളെ ഇങ്ങളെ റൂമില് എത്ര പേരാ?
ഞങ്ങളെ റൂമില് ആറ് പേര്ണ്ട്.
ആറ് പേര്ണ്ടാ വെല്ല്യ റൂമാ?
ആഹ് അത്യാവശ്യം വലിയ റൂമാ വച്ച് ഡബിൾ കോട്ടില്ലേ?
ആഹ്
അത് ഇട്ടിട്ട്ണ്ട് രണ്ട് രണ്ടായിട്ട് അങ്ങനെ രണ്ട് ഡബിൾ കോട്ട് ആ ഡബിൾ കോട്ട് രണ്ടായിട്ടിട്ട്ണ്ട് അപ്പൊ നാല് പേര് കെടക്കും പിന്നെ രണ്ട് സിംഗിൾ കോട്ട്ണ്ട്. അങ്ങനെ ആറ് പേര് പിന്നെ ഒരു സൈഡ് വന്നിട്ട് ഒരു ടേബിളും പിന്നെ മറ്റേ സാനംല്ലേ എന്തണ് ഷെൽഫ്. അതൊരു സൈഡ് വെച്ചിട്ട്ണ്ട് അങ്ങനെ ആ സ്പേസ്ണ്ട് അത്യാവശ്യം സ്പെ കൊഴപ്പല്ല.
ഞങ്ങളൊരു ഒരു റൂമില് നാല് പേര് ആ നാലു പേരില് നാല് സൈ നാല് കട്ടൽ ഇത് നല്ല പാരസ്യ നമ്മള് ഒരാൾ ചെയ്യണത് മറ്റാൾക്കൊന്നും കാണാൻ പറ്റില്ല മറ്റാൾ ചെയ്യണ കാണാ പറ്റ്ല്ല അത്രയും ന്നർഞാ അത്രയും പ്രൈവസി ആയിട്ടുള്ളതാണ് പിന്നെ ഓരോര്ത്തര് ഓരോ ടേബിള് ണ്ടാവു. ആഹ് റ്റെബള് ആഹ് നമുക്ക് പഠിക്കാ വേണ്ടീട്ടുള്ള ടെബിള് നമ്മളെ ബുക്കും കാര്യങ്ങളൊക്കൊന്നർഞാ ഓരോരുത്തർക് ഓരോ ഷെൽഫ. അപ്പൊ ഈ വലിച് വാരുന്നൊന്നുന്നല്ല റൂം എപ്പഴും ക്ലീൻ ആയിരിക്കും ആനെ എന്റെ സെൽഫി എന്റെ സാധനങ്ങൾ മാത്രം ഉള്ള സ്ഥലത്ത് ആഹ് ഒള്ള സാനങ്ങളക്കെ
ആഹ് ഒന്നും കൂടെ റൂമിൽ ഉണ്ടായിരുന്ന കിട്ടും
ഏഹ്
പൊറത്തുന്ന് ആള് വേണെങ്കി പക്ഷെ ഞങ്ങള് പറയും പുറത്തുന്ന് ആള് വരാം പക്ഷെ ഞങ്ങള് പറഞ്ഞു വേണ്ട ആളെ വര്ത്തണ്ട ഞങ്ങള് സെയിം ചെയ്തോണ്ടന്ന് പറഞ്ഞു അപ്പൊ തെ നമ്മെ സാനങ്ങൾ എടുത്ണ്ടോല്ലന്ന് അറിയില്ലല്ലോ
ആഹ് ആഹ് ശരി
ആഹ് ശരി ശരിഎന്നാ
ആഹ് ആഹ്